നസ്കാരം ഇത്
ആഹ് പറയൂ പറയൂ
ആഹ് നമ്മളെ ആ അതെ കേൾക്കുന്നുണ്ട് അങ്ങോട്ട് കേൾക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് പിന്നെ ഞമ്മള് നമ്മുടെ വിദ്യാലയത്തിലെ എന്താ വിദ്യാർത്ഥികളുടെ വാർഷികം കഴി വർഷിക പരീക്ഷ കഴിഞ്ഞതോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികള് ഏകദേ പക്ഷ ഒരു നാല്പ്പത്തഞ്ച് കുട്ടികളും പിന്നെ ഒരു അഞ്ചാറ് അധ്യാപകന്മാരും കൂടി കൂടിയണ്ട് ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അയിന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്
ആഹ് അങ്ങനെ ഞമ്മള് യാത്രന്റെ കാര്യങ്ങള് നിങ്ങൾ പറഞ്ഞു തരിയാണെങ്കി ഇപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നതാണ് ഈ മഴൊക്കെയോണ്ട് മലയോര പ്രദേശങ്ങളും പിന്നെയണ്ട് പിന്നെ പുഴ തീരങ്ങള് പിന്നെ ഈ പൂന്തോട്ടം കട്ടങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പൊ പൊതുവേ കാണാൻ പോകുന്നത്
ആഹ്
ഒന്നും കൂടി എന്താ ഉന്നയിച്ചു പറയണ എന്താ വെച്ചാൽ ഈ മലയോള പ്രദേശങ്ങൾ കാണാൻ പോകണാണ് ഒന്നുകൂടിയും അടിപൊളിയാകുക ഏ അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളി ആക്കാരം അപ്പൊ നിങ്ങ ഉദ്ദേശിക്കണ എന്താച്ച പറയാ മലയോര പ്രദേശങ്ങളാണെങ്കിൽ അവിടുത്തെ കുറേ കാര്യ കാര്യങ്ങളുണ്ട്
എപ്പ വിദ്യാർത്ഥികളും പിന്നെ നമ്മള അധ്യാപകന്മാരൊക്കെ താല്പര്യംപ്പെട എന്താ വെച്ചാൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളതും പിന്നെ മനസ്സിനല്ലെ കുളിർമ ലഭിക്കുന്ന ഇതുപോലത്തെ പ്രകൃതിപരമായ- എന്താ വിദേശയാത്ര കേന്ദ്രങ്ങളിലേക്കാണ് പക്ഷെ പ്രധാന- നമ്മള പ്രധാനമായിട്ട് നമ്മള് രക്ഷിതാക്കൾ ഇതിന് സമ്മതിക്കുവോന്ന്- പ്രധാന അധ്യാപക നമ്മൾ സ്കൂള വിദ്യാലയത്തില് പ്രധാന അദ്ധ്യാപകനും ഇതിനെതിരാണ് കാരണം എന്താ മൂപ്പര് പ്രധാനമായിട്ട് കാരണം- അതൊരു പഠനയാത്ര ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് ഇപ്പൊ അപ്പൊ ഇത്ര ഇത- ഇപ്പ നമ്മള് വിദ്യാർത്ഥികള അന്വേഷിച്ചപ്പോ നിങ്ങളുടെ- സ്ഥാപനം ഇതുപോലെ നല്ല രീതിയിലുള്ള പഠനയാത്രയും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സന്തോഷ- ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്കും എന്താ നല്ല യാത്ര ലഭിക്കുംന്ന് പറയണ കേക്കാം
ആ് ആഹ ഞാനേ പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ- എന്താ ഇങ്ങനത്തെ കാര്യങ്ങളും പഠനം അത്രയും കൂടും ഇതിക്ക് ചേരും നമ്മള് ഒന്നും കൂട ഇങ്ങനെ മലയോര പ്രദേശങ്ങളൊക്കെ എടുക്കുക എന്ത- മലയോര പ്രദേശങ്ങളില് നമ്മള് പ്രത്യേകിച്ചും പക്ഷികളുടെ ഇതും കാര്യങ്ങളൊക്കെ- എന്താ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഏ ശബ്ദവും പിന്നെ വേറെ മൃഗങ്ങളെ ശബ്ദമൊക്കെ കേൾക്കണതും- അങ്ങനെ ഓരോ എന്താ കാര്യങ്ങളൊക്കെ മലയോര പ്രദേശങ്ങളിൽ കാണാൻ- ഉണ്ടാവും പിന്നെ ഈ- ഈ മലയോര പ്രദേശങ്ങള്ൾ മാത്ര ആക്കണ്ട നമ്മൾ ഈ തീരപ്രദേശങ്ങളും ഉണ്ടാവും ഏ അങ്ങനത്തും കാണുമ്പോ തന്നെ ആ അവിടെൊക്കെ പഠനയാത്ര പോവാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ- അല്ല നിങ്ങള് എത്ര ദിവസത്തിനാണ് ഉദ്ദേശിക്കുന്നത്
നമ്മളിപ്പോൊ ഏകദേശം പപ്പോ രണ്ടു ദിവസം വരും പിന്നെ ഏകദേശം നാല്പ്പത്തഞ്ച് കുട്ടികളും ആറ് അധ്യാപകന്മാരും വരും അപ്പ ഏകദേശം എത്ര പൈസ കാര്യങ്ങളൊക്കെ വരിക
രണ്ടു ദിവസത്തെ ഞാൻ പറയുമ്പോ എന്താ കുട്ടികള് നീ എന്താ പുറത്തുന്ന് ഫുഡ് കഴ എന്താ ഭക്ഷണം കഴിക്കാന ഉദ്ദേശിക്കുന്നു ഉണ്ടെങ്കി നമ്മളെ വക നമ്മള് പണ്ടായിരനെ കൊണ്ടുപോകും പിന്നെ ഇീ പുറത്തത്തെ ഭക്ഷണ ആമാണ് ഉദ്ദേശിക്ക- എ വെച്ചാല് നഞമ്മള് പുറത്തുന്ന് നഞമ്മളോട്- എന്ത അനുബന്ധിക്കുന്ന സ്ഥാപ സ്ഥാപനങ്ങളൊക്കെണ്ട് പോലെ ഏൽപിക്കും ചെയ്യും നിങ്ങള് ഏതാക്കാരും വേണ്ടി വരിയാ
പിന്നെ ഞമ്മളിപ്പോ ഏകദേശം ഇവിടുന്ന് രാത്രിയാണ് പുറപ്പെടുക അപ്പൊ നമുക്ക് രാത്രി വന്നള്ള ഭക്ഷണം നമ്മളെ വീട്ടിൽന്ന് തന്നെ കഴിക്കും പിന്നെ നോക്കേണ്ടത് പകലുള്ള ഭക്ഷണണംണ് അദ്യ നമ്മള് എല്ലാ വിദ്യാർത്ഥികളോടും അവന അവ്ന്റെ വീട്ടിൽ നിന്ന്- ഭക്ഷണം ഉണ്ടാക്കി അത് ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ട വരാൻ പറയാം പിന്നെ പിന്നെ നോക്ക- നോക്കണ്ടത് പകലിലുള്ള എന്താ ഉച്ചഭക്ഷണം പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തുള്ള ഭക്ഷണം പിന്നെ അതുപോലെ തിരിച്ച വരുന്ന സമയത്തുള്ള രാത്രി ഭക്ഷണമാണ് അപ്പൊ നമ്മടെ പരമാവധി എന്താ നമ്മടെ പൈസ കുറക്കം വേണ്ടീട്ട് തിരിച്ച വരുമ്പോ രാത്രി ഭക്ഷണ കിട്ടുന്നാക്കാം
ആഹ രണ്ട് രാത്രിയും ഒരു പകല ആകാരല്ലേര്
ആ അതെ അതെ അപ്പൊ നമുക്ക് തിരിച്ച തന്നെ രാത്രി ഭക്ഷ- ഭക്ഷണം വേണ്ട പിന്നെ അതുപോലെ തന്നെ പകൽ നമ്മള് പോകുന്ന പകലന്ന് രാവിലത്തെ ഭക്ഷണം വേണ്ട നമ്മ പോ പോകുന്ന നേരത്തെ ഭക്ഷണവും വേണ്ട പിന്നെ ആ- വരേണ്ടത് പുസ്തകത്തെയും വൈകുന്നേര- ആ ഈ രണ്ടു നേരത്തെ ഭക്ഷണം നമു ആ
ആഹ വൈകുന്നേരം നമ്മള് ലഘുവായിട്ടള്ളൂ കഴിക്കുക ആഹ അപ്പൊ ഉച്ചകത്തെ ഭക്ഷണക്കാരം എന്താ അടിപൊളി ആക്കേണ്ടി വരിക അതിന് നമ്മള് ഉച്ചഭക്ഷണം ആ മാ അത്ര ആകുമ്പോ നമ്മൾ ഇവിടെന്ന് പണ്ടരിനെ കൊണ്ടപോയാല് അത് മുതലാവൂല അപ്പൊ നമ്മള് നമ്മള് പോണ സ്ഥലത്ത് തന്നെ നമ്മളെ എന്താ ഒരു സ്ഥാപനുണ്ട് അപ്പൊ എന്താ അവിടെ കയറിങ്ങാണ്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ സ്ഥലത്തേക്ക് പോയി. റ്റ് പിന്നെ നമ്മള് ഉച്ചാവുമ്പോൾത്തിന് ആ അന്താ കെട്ടിടത്തികത്തിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴി
അതെ അപ്പൊ അതിനെക്ക ഇങ്ങനെയൊക്കെ പിന്നെ നമ്മ കണക്ക് കൂട്ടുമ്പോ ഏകദേശം എത്ര പൈസ വരും
ഏകദേശം നമ്മളൊരു കുട്ടിക്ക് ഒര് നമ്മള് വല്ലാതെ ചെലവൊന്നും ഉദ്ദേശിക്കണില്ല ഏകദേശം ഒരു കുട്ടിക്ക് ഒരായിരം വെച്ച് വാങ്ങുകയാണെങ്കിൽ തന്നെ പിന്നെ നമ്മള് ലാസ്റ്റ് നോക്കുമ്പോ വേണങ്കി അങ്ങട്ട് തരാൻണ്ടാവും
അതെ അതെ
ആയിരം അതാണ് ഞമ്മൾ ഉദ്ദേശിക്കുന്നത്
ആ പിന്നെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മള മുതിർന്ന വിദ്യാർത്ഥികള് യാത്ര പോയത് ഒരുപാട് ദൂരത്തുള്ള സ്ഥലങ്ങ കമ്പുധനമായ നമ്മുടെ സംസ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കാണ്. അപ്പൊ ഇപ്രാവശ്യമെങ്കില് നമ്മള് ചണ്ടൊരു വാശിയായിട്ടാണ് നമ്മള് ആ ഒരു കാണത് കാരണം എന്തൊച്ചാല് ഒരു പ്രധാനമായിട്ട് ആഗ്രഹിക്കണത് സം സ്ഥാനം അത് കടക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങള ത് സംസ്ഥാനത്തിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളല്ലേ?
ആഹ് ആ അത് സംസ്ഥാനത്തിന് അപ്പുറത്തില്ല സ്ഥലാണ് ഞമ്മള് ഉദ്ദേശിക്കണത്
അതെ
ഏ സംസ്ഥാനത്തിന് അപ്പറത്ത് എന്താ അല്ലേ ഏ കാഴ്ചകൾ ഉള്ള എന്താ മലയോര പ്രദേശങ്ങളാണ് ഞമ്മള് ഉദ്ദേശിക്കുന്നത് ഞമ്മള് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞമ്മളിവിടുന്ന് രാത്രി എന്താ പുറപ്പെടുകയാണെങ്കിൽ ഞമ്മള് രാവിലത്തോടക്കെനാ നമ്മളെ സെൽ എന്താ ഉദ്ദേശിക്കുന്ന സ്ഥല്ത്ത്ക്ക് എത്തും. ഏ ണ്ടഅവിടുന്ന് നമ്മള് എന്താ രാവിലെ പുലർച്ചെ കാണാൻ പ റ്റേ കാഴ്ചകളൊക്കെ കണ്ട് എന്താ ഉച്ചയാകുമ്പോഴത്തിന് നമ്മള് തീ ഒരു വേറെ ഒരു തീരപ്രദേശത്തേക്ക് മാറുകയാണ് അങ്ങനെയാണ് നമ്മളെ എന്താ ഉദ്ദേശിക്കണത്.
ആ പിന്നെ ഇപ്പ ഞങ്ങള് സംസ്ഥാനം മാറുമ്പോൾ പാടത്തെ പ്രധാനമായിട്ടും അവരുടുത്തെ സംസ്കാര കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയും. പ്പോ പ്രധാനമായിറ്റും ആഹ് അതുപോലെ തന്നെ ഇപ്പ സമുദ്രസഞ്ചാര കാര്യങ്ങളൊക്കെയ പ്രധാനമായിട്ടും അവർ നമ്മള് ആഗ്രഹി വേഗണം അപ്പം അത്
ആ അത് അത് നമ്മള് എന്താ രാവിലത്തെ മലയോര പ്രദേശങ്ങളിലെ എന്താ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞമ്മള് സമുദ്ര പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാനാണ് ഞമ്മള് ഉദ്ദേശിക്കണത് അത് കഴിഞ്ഞിട്ട് ഉ എന്താ വൈകുന്നേരം ആകും തോറും നമ്മള് വെള്ളയിപ്പൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുന്നുണ്ട് അങ്ങനെയാണ് നമ്മള് ഇപ്പൊ നിങ്ങളുടെ എന്താ ഈ ഒരു സഞ്ചാരത്തിലേക്ക് നമ്മള് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അതെ അതെ പിന്നെ ഇപ്പ നമ്മള് വിദ്യാർത്ഥികള് സഞ്ചരിക്കെന്താ സം ബാ യാത്ര ചെയ്യുമ്പോളേ അപ്പ അവർക്ക് ഒരുപാട് കാര്യങ്ങള് പഠനയാത്രാന്ന്നെലേ ജെസ്റ്റൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടീട്ട് ഈ രക്ഷിതാക്കൾകൊന്ന് ബോധ്യപെ ട്ത്താൻ വേണ്ടീട്ട് നമ്മള് പടന യാത്രാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ചെല ചെലാ പരിപാടികളൊക്കെ നടത്താൻ ആഗ്രഹിക്കണപ്പളും പ്രധാനമായിട്ടും ഈ എഴത്ത്പരമായിട്ട് യാത്രാകുറിപ്പ് അത്പോലെ യാത്രയെ കുറിച്ചുള്ള ഓരോ സ്ഥലങ്ങളെ കുറിച്ച് നമ്മള് എഴുതാനൊക്കെ ആഗ്രഹിക്ക്ണ്ട് അപ്പൊ പ്രധാനമായിട്ട് നമക്കിപ്പോ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഉപകര്ണങ്ങളൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോ ആവശ്യം വരും അപ്പോ നിങ്ങ ങ്ങള് ഇപ്പൊതെ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണോ അത് ഞങ്ങള് എസ് എന്താപ്പുറത്തിന്ന് കൊണ്ടുവരണോ
നിങ്ങള് ഞങ്ങളെ ഏൽപ്പിക്കാണെങ്കി ഞങ്ങളത് എന്താ എവിടുന്നെങ്കിലും ഒപ്പിച്ച് കൊ ണ്ട്ര്നാണ് ഏ നീ ഇങ്ങളേറ്റെടുക്കാണെങ്കിൽ തന്നെ നിങ്ങക്ക് ഏറ്റെടുക്കാ റിസ്കാണെങ്കി അല്ല ങ്ങക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കി നിങ്ങള് ഞങ്ങളെ ഏൽപ്പിക്കാണെങ്കി ഞമ്മളത് ചെയ്യുന്നതാണ്
കാര്ണം അത് ഞാൻ ചോദിക്കാൻ കാര്ണംന്ന് വെച്ചാലേ ഇപ്പ നമ്മള് വിദ്യാർഥികളോടൊ കണക്കുകളൊക്കെ നിങ്ങൾക്ക് തരൊല്ലോ അപ്പോ അവർ ഇപ്പോ ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളിപ്പോ ഈ പഠനയാത്രാനിലക്ക് ഒരു പേന ഒരു പുസ്തകം ഒരു വ ള്ളം വള്ളകുപ്പി പിന്നെ അതേപോൽത തന്നേ അവിടെ എന്താ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പ്രത്യേകി പ്രത്യേകിച്ച് നമുക്ക് ശർദികാര്യങ്ങളൊക്കെ വരുമ്പ മ്പ അവർക്ക് പ്രധാനമായും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അത്യാവശ്യപരമായിട്ട് യാത്രക്ക് വേണ്ട കാര്യങ്ങളൊക്കേ ഒരു ചറിയ ഒരു ബന്താ പെട്ടിയിലാക്ക് യിട്ടോ അല്ലെങ്കി ചെറിയൊരുകവർലാക്കിയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്ക്ണ്ട് അപ്പൊ അങ്ങനെ ഈ സൗകര്യങ്ങളൊ നമ്മള് വിദ്യാർത്ഥികളും അധ്യാപകന്മാരും മെനക്കാടാണെങ്കി കൊർച്ച് പ്രയാസയിരി ക്കും അപ്പൊ നിങ്ങളുടെ സ്ഥാപനതേ നോക്കി നടത്താണെങ്കി ഒരുപാട് നല്ലതായിരിക്കും
ആഹ് എന്നാല് ഞമ്മള് അത് നോക്കി നടത്തും ഏഹ് നിങ്ങള് അങ്ങനെയാണ് വിജയ ച്ചിട്ട്ള്ളെങ്കില് നമ്മളത് എന്താ കുട്ടികൾക്ക് വേണ്ടത് ഒരു എന്താ പെട്ടിയിലാക്കിയാണ്ട് നിങ്ങളിപ്പോ പറഞ്ഞ എന്താ കാര്യങ്ങളൊക്കെ പാട് ഉൾ പ്പെടുത്തിയാണ്ട് ഒരു പെട്ടിയിലാക്കിയാണ്ട് നമ്മള് തയ്യാറാക്കും. വേ വേറെന്തെങ്കിലും നിങ്ങള് ഉദ്ദേശിക്കുന്നുണ്ടോ
വേറെ ഞമ്മ അത്ര പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഠ യാത്രയാണ് രക്ഷിതാക്കാൾക്ക് ബോധ്യപ്പെടുത്തി
ആഹ് ആഹ് ആഹ് ഞമക്ക് എന്താ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താന് ഞമ്മള് ഈ പോണ വഴിലാന്നെ ഒന്ന് രണ്ട് എന്താ സംസാരിക്കാനും കാര്യങ്ങക്കും പറ്റിയെ ഒന്ന് രണ്ട് സ്ഥലങ്ങള്ണ്ട് ഞമ്മള് അവിടെ നിർത്തിയാണ്ട് സംസാരിക്കണതൊരു ഏഹ് എന്താ രക്ഷിതാക്കളിലേക്ക് എത്തി ക്കാന് വേണ്ടിയാണ്ടില് ഒരു കാര്യം ചെയ്യണ് ണ്ട്
ആഹ്
ആഹ് അങ്ങനെ ആകുമ്പോ
പിന്നെ ഞാനപ്പഴേ എന്താ വിദ്യാലത്തിലാണ് അപ്പോ അനക്ക് എന്താണ് അടുത്ത അടുത്ത ക്ലാ സമയായി
ആഹ് വി വിശദാംശങ്ങളൊക്കെ എന്നാ പിന്നെ അറിയിക്കാം
ആഹ് ശെരി ശെരി
ശെരി